കേൾക്കുന്നിണ്ടാ?
ആ കേക്കുന്നിണ്ട്
എന്താ പണി ഭക്ഷണക്കെ കഴിച്ചോ?
ഓ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വെറുതെ ഇരിക്ക ഉം
അത് ശരി എന്തായിരുന്നു ചോറിനൊക്കെ എന്തായിരുന്നു കറി കറികൾ?
മീൻകറിയിണ്ടാരുന്നു മീനും ആ ഉപ്പേരിയിണ്ട് മീൻകറിയും ഉം
ഓ അത് ശെരി ഓ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇപ്പൊ കൊറച്ചു നേരായിട്ടുള്ളൂ അല്ലല്ല
ആ
വീട്ടില് ആഹ് വീട്ടില് ഇങ്ങനെ ഇരിക്കാണ്. നിങ്ങളോ? അത് ശരി ഓ അത് ശെരി വീട്ടില് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ? വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കൃഷികള് കൃഷി ചെയ്യാറുണ്ടോ? ഓ
ചെറിയ കാര്യങ്ങളൊക്കെ
ഓ അത് ശെരി വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള തക്കാളി പയറ് അങ്ങനത്തൊക്കെ ഒണ്ടാക്കാറുണ്ടല്ലേ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്? ഓ കൊറെ ചെടികളുണ്ടാ?
അത്യാവശ്യം ഉണ്ട്
ഓ സിനിമ കാണാറുണ്ടാ?
സിനിമയൊക്കെ കുറവാ ഇപ്പൊ കുറവാ പിള്ളേരൊക്കെ പഠിത്തം ഒക്കെ ആയോണ്ട് ഇപ്പങ്ങോട്ടേക്ക് ആഹ് സിനിമയൊന്നും കാണാറ് ല്ലാ വൈകുന്നേരം വന്ന് കഴിഞ്ഞാല്
ഓ അതുവരെയുള്ള ഫ്രീല്ലേ അതുവരെ ഫ്രീയാണ്
യാ രാവിലെ ആ രാവിലെ കഴിഞ്ഞ് ഒരു പത്ത് ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാന്നെ ഫ്രീയാ ആഹ് ഇനി ഒരു നാല് മണിക്ക് ശേഷം വീണ്ടും
ഓ കു ഫുഡോക്കെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കോ? ബിരിയാണി അങ്ങനത്തെ മന്തി എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും നിങ്ങള് ബീ ബിരിയാണി ഒക്കെ ഇണ്ടാക്കുമ്പോ മുളക് പൊടിക്കെ ചേർക്കു ക്കോ അതോ എല്ലാ ആ സ്പൈസസല്ല
മസാല കൂട്ടി മസാലേല് മുളക് പൊടി ചേർക്കും
മസാലയിലേ അല്ലാതെ അങ്ങനെയല്ല ബിരിയാണി ഇണ്ടാക്കുമ്പോ നമ്മള് ഉള്ളിയൊക്കെ അതാക്കുമ്പോ മുളക് പൊടിയൊക്കെ ചേർക്കോ നിങ്ങള് ഉള്ളി ഉള്ളിയൊക്കെ വയറ്റൂലെ ഉള്ളി തക്കാളി ഒക്കെ വയറ്റ് മുളക് പൊടിക്കടവും ബിരിയാണിയിലൊക്കെ അത് ശരി ഓ അങ്ങനെ ഞങ്ങൾ ഇവിടെ ബിരിയാണിയില് മുളക് പൊടിയൊന്നും ചേർക്കാറില്ല
ആഹ് ഹാ
ആഹ് പിന്നെ വീട്ടില് ഇങ്ങനെ വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ ഇഷ്ടാണോ
ഇല്ലില്ല കോഴിയ്ണ്ട് വേറെ
ഓ അത് ശരി ഓ അയ്ശ
ഒന്നൂറ്റ ഉം നിങ്ങക്ക് ഇണ്ടോ അവിടെ
ഇല്ലില്ല എനിക്കിഷ്ടം പച്ചക്കറിയാ കൃഷി കൃഷി ഇണ്ടാക്കും സ്ഥല ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അവിടെ വഴുതന പിന്നെ അതുപോലെ തക്കാളി ഇണ്ട് വഴുതന പടവലം പയറ് അങ്ങനത്ത കൊർച്ച് ഉണ്ട് പിന്നെ കൊറച്ച് ചെടികള് പത്ത് പണിച്ചെടി ഇണ്ടല്ലോ അത് കൂടുതലായിട്ട്ണ്ടാക്കും പത്തുമണിച്ചെടി നല്ല ഭംഗിയാണല്ലോ
ആഹ് പല കളറില് ഒണ്ടല്ലോ
പലേ കളറിലും ഉണ്ടാവും അപ്പൊ നല്ല രസാണല്ലോ പൂ പൂക്കളിങ്ങനെ വിരിഞ്ഞു കാണാന് ആഹ് വെയില് ആവണം ട്ടോ വെയിലത്ത് കാണാൻ നല്ല ഭംഗിയണല്ലോ നിങ്ങള് പത്തുമണി ചെടിയൊക്കെ ഒണ്ടാ ആഹ് മഴയാകുമ്പോ അത് നശി നശിച്ച് പോവ്ന്നല്ലാതെ അത് ഇങ്ങനെ ഉണ്ടാവും പക്ഷെ പൂ
പൂക്കള് ഇണ്ടാവൂലല്ലോ
പൂക്കൾ ഇണ്ടാവില്ല മഴയാകുമ്പോ വെയിലാകുമ്പോ പിന്നെ അത് നന്നായിട്ട് നല്ല വെലിയ പൂക്കളുടേല്ലോ പിന്നെ അത് എല്ലോട്ത്തും ഉണ്ടാവും ചെയ്യും ടെറസിന്റെ മുകളിലൊക്കെ വെറുതെ പൂ ആ പായലിലൊക്കെ ഇണ്ടാവും പത്തുമണിച്ചെടിയൊക്കെ
ഉം
ചെടി ചെടികളങ്ങന ഇങ്ങള വീട്ടിൽ കൊറേ ചെടികളുണ്ടോ ഇലച്ചെടികള് അങ്ങനെത്തന്നെ ഒക്കെ ഒണ്ടോ
ആഹ് അതികം പൂക്കള് ആഹ് ചെടികളൊക്കെ ഇഷ്ടാ
ഓ ചെടികളെ എപ്പൊഴും പരിപാലിക്കാറുണ്ടോ ചെടികളൊക്കെ വൈകുന്നേരൊക്കെ ഇങ്ങനെ ടൈം കിട്ട്
ആഹ് വൈന്നൂരസാ ആഹ് മഴയില്ലാത്തപ്പോ പിന്നെ വെള്ളം ഒഴിക്കലും അങ്ങനത്ത ഇത ക്കെണ്ടല്ലോ അപ്പ അങ്ങ ഇപ്പം മഴ കൊറവാ ല്ല എന്നാലും എടയ്ക്കൊക്കെ ഒര് മഴ കിട്ടും
ആഹ് അത് ശെരി ആ ഇടക്ക് കിട്ടുന്നുണ്ട് ആഹ് ഇന്നും ഇന്നലേം ക്കെ മഴ ഒണ്ടായിരുന്നോ
മഴ
ഓ അത് ശരി ആയി ആഹ് നല്ല ചൂടടല്ലേ ഇവി ഇവിടെയും നല്ല വെയിലാണ് നല്ല ചൂട് നല്ല ഇന്നും ഇന്നലെക്കെയായിട്ട് തീരേം മഴയില്ല എടയ്ക്ക് ഇങ്ങനെ ഒരു മൂടിയ കെട്ടിയ കാലാവസ്ഥയും പിന്നെ നല്ല ചൂടും
ചൂട് അങ്ങനത്തെ ആഹ്
ഉം ഏത് ഭക്ഷണം ഏത് ഭക്ഷണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയോ ഫ്രൈഡ് റൈസോ മന്തിയോ ഓ ബിരിയാണിയോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കാന നല്ല അറിയിക്കാരല്ലേ
ആഹ് അതൊക്കെ ഇണ്ടാക്കും
ഏഹ് ഞാനൊന്ന് ബിരിയാണി വെച്ചാൽ ബിരിയാണി ആവില്ല എത്ര ഇണ്ടാക്കിയാലും
ഏഹ് നിങ്ങളൊക്കെ ആക്കിയരാവൂലേ നല്ലോണം
ഞാൻ ആക്കിയ ബിരിയാണി ആവില്ല ബിരിയാണിന്റെ ലാസ്റ്റ് എത്തുമ്പോം ബിരിയാണി വേറെ എന്തോ ആഹ് അത്‌ അവസ്ഥയിലേക്ക് മാറിപ്പോ മാ ഞങ്ങള് ത് മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലിം മാത്രടൊള്ളു ഗരംമസ അങ്ങൻത്തേ ആം ആഹ് ഞ മ്മള് വയറ്റൂ ഉള്ളി വയറ്റൂലെ ഉള്ളിം തക്കാളിയൊക്കെ വയറ്റുമ്പൊന്ന് മ ഞ്ഞൾപൊടിം അതേമായ്രി ബിരിയാണി മസാലിം മാത്രം ഇട്ടാണ്ട് അങ്ങനെ തൈര് അങ്ങൻത്തൊക്കൊഴിച്ചാണ്ട് ഇണ്ടാക്കോ ചെലോല് മുളക്പൊടി ഇടൊല്ലോ
ആഹ് മുളകു പൊടി ഞങ്ങളങ്ങനെ ഇണ്ടാ
ക്പൊടി ഇടേല്ല്യ ഞങ്ങള് മഞ്ഞൾപ്പൊടിയും ഇതും മാത്രം ഇട്ടിട്ട് ചിക്കനിട്ടാണ്ട് പഷേ മസാലക്കെ ടേസ്റ്റ് ഉണ്ടാവല്ണ്ട് പക്ഷെ ബിരിയാണി ആവില്ല ഇണ്ടാക്കി കഴിയുമ്പോ നിങ്ങളെങ്ങനെ ഇണ്ടാക്കല് മുളക്പൊടി ഇടാ ഇടാറുണ്ടൊ അപ്പൊ ടേസ്റ്റ് ഇണ്ടാവോ മുളക്പൊടിയൊക്കെ ഇടുമോൾ
ടേസ്റ്റ് ഇണ്ടാവും സാധാരണ നമ്മള് ചോറ് ഇതാക്ക റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മസാലക്കൂട്ടെല്ലാം റെഡി ആക്കിട്ട് പിന്നെ അയിനകത്തേക്ക്
അല്ല ആപ്പം നിങ്ങള് ബിരിയാണി ഇണ്ടാക്കുമ്പോ ഈ വറ്റിച്ചിട്ടാണോ ഇണ്ടാക്കാറ് അതോ തളപ്പിച്ച് ഊറ്റിയിട്ടാണോ ഇണ്ടാ ക്കാറ് തിളപ്പിച്ചു ആഹ് പറ്റ് ഏഹ് പ റ്റിച്ചാണോ ഇണ്ടാക്കാറ്
ആഹ് തെളപ്പിച്ചൂറ്റൂല മന്തി ഒന്ന്ണ്ടാക്കുന്നോലെ തെളപ്പിച്ചൂറ്റൂല
അത് ശെരി ഞങ്ങള് തിളപ്പിചൂറ്റിട്ട ഇണ്ടാക്കാറ് അപ്പ ട്ടേ നല്ല രു ചിയാണോ പറ്റിചിണ്ടാകുമ്പോ നിങ്ങള് നെയ്ച്ചോറ് പോലെ ഇണ്ടാക്കിട്ട് അത് ബിരിയാണിയാക്കാ ചെയ്യ
ആഹ് ഞങ്ങളതുപോലെ ചോറതുപോലെ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ചിക്കനെല്ലാം വറുത്തടിച്ചി റ്റ് ആഹ് വറുതെട്ത്ത് പിന്നെ മസാലയെല്ലാ
വറ്ത്തതാണ് ബിരിയാണി ഇണ്ടാക്ക വറുത്ത ബിരിയാണി
ആഹ് വറുത്ത് കോരീട്ട് പിന്നെ മസാലെയെല്ലാം പുരട്ടി ഒന്ന് ആവികേറ്റും ഉം
അങ്ങനത്തെ ബിരിയാണി ലേ ഞങ്ങളങ്ങനെയല്ല ഇണ്ടാ കാറ് ഞങ്ങള് തളപ്പിച്ച് ഊറ്റിട്ട് ചിക്കന് മസാലയ്ല്ട്ട് വേവിച്ചിട്ട്
ഉം
ബി ബിരിയാണി ഇണ്ടാക്കാറ്
ആഹ് അങ്ങനെ ആട്ടല്
ആഹ്
തളപ്പിചൂറ്റുന്ന എന്താ അരി ചോറിന്റെ ഇതാ
ചോ ചോറ് തളപ്പിചൂറ്റും ബിരിയാണി അരി നമ്മള് സാധാ ചോറ് വെ ക്ക്ന്ന പോലെ ആക്കോ
ആഹ് ആഹ് മനസ്സിലായി ആഹ്
അങ്ങനേണ് ഞങ്ങൾ ബിരി അങ്ങനേണ് ഞങ്ങള് ബിരിയാണി യുണ്ടാക്കാറ്
ഞങ്ങളങ്ങനെ ആക്കലില്ല ഞങ്ങളിതല്ലാം അയിന്റെ ഇതൊക്കെ ചെയ്ത് പറ്റിച്ചെങ്ങെടുക് ക്കും. പറ്റിച്ചെടുത്തിട്ട് പിന്നെ മസാല എല്ലാം ആക്
ന്നതോണ്ടാണൊ അറിയൂല ബിരിയാണി ആവാറില്ലാന്നൊള്ളു ലാസ്റ്റത്ത്മ്പോൾ ആ സ്മെല്ലൊന്നും വെരൽല്ല
ആഹ് അത് തെളപ്പിച്ചൂറ്റുന്നതോണ്ടാ അരീന്റെ എസൻസ് മൊത്തം പോയില്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നല്ലോണം നല്ല സ്മെല്ല് ണ്ട് അരിക്കൊക്കെ
പറ്റിച്ച്. ഇങ്ങള് മറ്റേ എലൊക്കെ ചേർക്കോ എന്ത് ബിരിയാണി കൈത അല്ല ബിരിയാണി കൈതാന്ന് പറഞ്ഞൊരു എല ഏ എലയിൺല്ലേ
അഹ് ആഹാ
ർക്കാറ്ണ്ടോ അരി
ആഹ് ത് എനിക്കങ്ങനെ കിട്ടലില്ല കിട്ടലില്ല ഞാന് ഇട്ടിട്ടില്ല ഇത് വരെ
അത് ശെരി ബിര്യാണി ഞ ആഹ് ഞങ്ങളെ വീട്ടില്ണ്ട് ബിരിയാണി കൈതാ അത് നല്ല സ്മെല്ലാ ആഹ് ഓല കൈതന്റെ ഓല പോൽത്തെ ആഹ് അത് മ മറ്റെ അരിണ്ടല്ലോ ഏത് റിയോ ജീരകശാ ശാല കൈമ ആ അരില്ലേ അതിന്റെ സ് സ്മെല്ലാണ്ടാവാ അതിന്റെ മണം നല്ല മണാണ് അത്ക ശെരിക്കത് എല പറിച്ച്മ്മള് മണത്തോക്കുമ്പോ ഒരു മണവും ഉണ്ടാവില്ല എ
ആഹ് ആഹ് ആ തിര്മ്മീട്ട് മണക്കണോലെ
ആഹ് തിര്മ്മ്യാലും ഇണ്ടാവൂല പുല്ല് പോലെ തന്നെ ആഹ് അത് നമ്മള് വെള്ളത്തില്ട്ട് ഇതേമാരി ങ്ങനെ ആവിയൊക്കെ വന്ന് കഴിയുമ്പോ നല്ല മണാണ് ഇതേമാരി ഈ അരീന്റെ മണാണ്ടവാ.
ആഹ് ആഹ് ഹ ഹാ
നല്ല രസാണ് ആ സ്മെ ദേ അങ്ങനെ ആവുമ്പോ നെയ് ചോറൊക്കെ ണ്ടാക്കുമ്പോ ഞാനങ്ങനെ ണ്ടാക്കാറ് അങ്ങനത്തെ ഇത് ഇണ്ടാക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റില് ണ്ടാക്കാറ്ണ്ട്. പിന്നെ മന്ത്യോക്കെണ്ടാക്കാറ്ണ്ട്. മന്ത്യോക്കെങ്ങനെ ങ്ങള് തെളപ്പിച്ചൂറ്റിട്ടാവുംല്ലേ ണ്ടാക്കാറ്.
ന്തി തളപ്പിച്ചൂറ്റീട്ട്.
തെളപ്പിച്ചൂറ്റിട്ട് പൊരിച്ചാണ്ടാക്കാ മന്ത്യോക്കെ?
അത് പൊരിച്ചല്ല അതിങ്ങനെ ആഹ് എണ്ണക്കകത്തിട്ട്ട്ട് ആഹ് പ്പൊരിച്ച് കോരുവല്ല എണ്ണേല്ട്ട് വേവിച്ചെട്ക്കുവ.
വേവിച്ച് ങ്ങനെ ആ ക്യാപ്സിക്കോ അങ്ങൻത്തെല്ലും കൂടി കൊയ് താക്കിട്ട് മിക്സെയ്താണ്ട്ള്ളെ, കളറൊക്കെ ചേർത്ത്ട്ട്. അത് നല്ല രസല്ലേ ങ്ങള്ങ്ങനെ സ്മോ ക്കീയാനെന്താലെ പൊകവര്ത്താനെന്താ ചെയ്യല്?
അത്ങ്ങനെ ആഹ് പൊക്കത്ത് താക്കും. ങ്ങനെ കനല് ചിരട്ട ചിരട്ട ചിരട്ട ചിരട്ടേലാക്കി ട്ട് ഐന്റെ ഉള്ളീ വെച്ച്
ആഹ് അപ്പം നല്ലത് അത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ തില് കിട്ടോ അങ്ങനെ ചെരട്ടയിലാക്കി വെക്കുമ്പോ?
ആഹ് കൊഴപ്പോല്ല ഒണ്ട് കിട്ട്ന്ന്ണ്ട്.
ഓ... ഓ അതുപോലെ ക് ഇൻക് അത്രക്ക് ആഹ് അത്രക്ക് കിട്ടലില്ല ഞാൻ ആക്കുമ്പോ അതാ ചോ
ആഹ് നമ്മക്ക് നമ്മളെ സം നമ്മക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആ സ്മെല്ല് വേണ്ട
ഓ അവര് മറ്റേ വേറെന്തോ അയ്ന്റെ ഒരു സാധനണ്ടല്ലോ ഒരു ഉർണ്ട്ട്ടെന്തോ
ആഹ്
അയ്ന്റെ പേരെന്താ അറീല. അതെന്തോ ചെയ്യലാ തോന്ന്ണ്ടല്ലോ അത് കത്തിച്ച്ട്ട്
ആഹ് ആയിരിക്കും. നമ്മള് ശെരിക്കും നാടനായിട്ടല്ലെ ഉണ്ടാ
ആഹ് നമ്മളങ്ങനേണ് ണ്ടാക്കാ അത് നല്ലൊരു സ്മെല്ലാണല്ലോ, നിങ്ങൾക്കത്ര സ്മെല്ല് ഇത് മണം ഇഷ്ട്ടണ്ടാവൂലലേ?
സ്മെല്ലുണ്ടല്ലോ പോകേന്റെ മണം ശരിക്കിനൂണ്ടല്ലോ
ആഹ് അതന്നെ. പിന്നെന്താ യാത്രൊക്കെ പോ ഓ ഒക്കെ സ്കൂൾല് പോയി.
എത്ര പേര്ണ്ട്?
ഒരാളേയൊള്ളു. നിങ്ങൾക്ക് യാത്രൊക്കെ പോവല് ണ്ടോ എങ്ങട്ടെങ്കിലൊക്കെ യാത്ര പോവാൻ ഇഷ്ട്ടപ്പെട്ന്ന ആളാണോ?
സ്റ്റേഷനൊക്കെ പോവാറുണ്ട്.
വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചോ ബീച്ചില് ഒക്കെ പോയി അടിച്ചു പൊളിച്ചോ.
ആഹ് കൊഴപ്പുല്ല അത്യാവശ്യം ഒക്കെ.
ഓ അത് ശെരി നി ഇനിപ്പോ വെക്കേഷൻ കഴിഞ്ഞല്ലോ.
ആഹ് വെക്കേഷൻ കൈഞ്ഞ് ഇനീപ്പോ അട്ത്ത വെക്കേഷനാവണം ഉം
ഉം ന്നായിക്കോട്ടെ.
ആഹ് ശെരി ങ്ങനെ.